ആ ക്ക അയ്യോ പിന്നെ ആഹ്
ഈ വ് ഈ എന്ത് ഈ ആ എന് ന്താണ് ഈ ടി വി ഷോസ് അങ്ങനെയൊക്കെ കാണാറുണ്ടോ
ടി വി ഷോസ് അമ്മ സ്റ്റാർ സിംഗർ കാണും
അല്ല പണ്ട് ഈ നൊസ്റ്റാൽജിക്കയിട്ടോള്ള എന്തെ
നോസ്റ്റ ബിഗ്ബോസ് ബിഗ് ബോസ് പക്ഷെ അത് ഇഷ്ടം ഇഷ്ടവാണെന്ന് വെച്ചാ ഇഷ്ടമാണ് ഇഷ്ടല്ലന്ന് വച്ച ഇഷ് ട്ടല്ല ആടിയൊക്കെ കാണാൻ നേരത്തെ ഇഷ്ടവാണ് അല്ല ചെല ക്യാ ചെല ആൾ ക്കര് ഇഷ്ടവാണ് അല്ലത ഫുള്ള് ആശ ചോ ഇഷ്ടന്ന് പറഞ്ഞ അങ്ങനെ പറയാൻ പറ്റ് റ്റൂല
അത് അത് അവർക്കറിയാം കാരണം ഉള്ള എല്ലാ ആൾ ക്കാർക്കും മറ്റുള്ള രണ്ടുപേര് അടി വെ ക്ക്ണാണാ ഭയങ്കര ഇഷ് ട്ടാണ് അതേ സമയം രണ്ട് പേര് സ്നേഹി ക്ക്ണ കാണാൻ ആരെ
ഇഷ്ടപ്പെടൂല ഇഷ്ടപെടുല പക്ഷെ അ തിലേഹും ഒരാള് മാ ആ ആ ഷോ ഒരാൾ മാത്രമേ ഇതായ ള്ളു പെർലിമണി ശ്രീനിഷ് അവര് മാത്രമേ ലവ് സക്സസ് ആയുള്ളൂ അതില് ആ അതെ അതെ
പക്ഷെ ആ
പിന്നേക്കാ അതിൽ വന്നിട്ട് അവരെ റിലേഷൻ പൊട്ടിയതല്ലാതെ വേറെ
ആ അവര് ഇമി എത്തി ത്തി അങ്ങന്നെ കൊറെ
അതെ അതെ അതെ പിന്നെ കാർട്ടുണൊക്കെ കാണോ
ആ ഞാൻ പണ്ട് ഈ പണ്ട് കാണുമായിരുന്നു നീ പണ്ടല്ല ഞാൻ ഒരു പ ഒമ്പത് എട്ട് വരെക്കെ കാണുമായിരുന്നു ഈ പണ്ട് ഈ ആ എന്ന് പറഞ്ഞ ഭയങ്കര എന്ന് പറഞ്ഞാൽ ആരുടുത്തും അങ്ങനെ കമ്പനിയൊന്നും ഇല്ല ഉണ്ട് ഈ പണ്ട ത്തെ ഇ ജാക്കി ചാൻ ഈ ഈ സാ ഡോറ അതൊന്നും ഇല്ല ഈ ഫുള്ള് ഫൈറ്റ് അങ്ങനത്തെ സംഭവങ്ങൾ വൈ ജാകിജാ പണ്ട് ഇങ്ങനെ കുറെ ആ അതൊക്കെ പണ്ട് ദൂരദർശൻ ലാ അങ്ങനെ ക്ക ദൂരദർശനല്ലല്ല സൂര്യ റ്റി വി അല്ലെ സ്പണ്ട് സൂര്യ ടിവിൽ ഉണ്ടായിരുന്നു കൊച്ചു ടി വി വറനേന് മുമ്പ് സൂര്യ ടി വി ന്നു പറഞ്ഞാൽ അതില് നമ്മള ഈ അതൊക്കെ ഒരു പ്രേത്യേ എന്ന് പറഞ്ഞാ സ്കൂള് പോകില്ലന്ന് വിചാരിച്ചുണ്ട് വന്നിരുന്ന കാലം സ്കൂള് പോയിട്ട് വന്ന് ഇങ്ങനെയിരിക്കും എന്നിട്ട് നാല് മണിക്ക് വന്നിട്ട് ഇരുന്ന് കാണും ചോറും കഴിച്ചു അങ്ങനെ
ആഹ് ഇവിടെ നമ്മള് ഇവിടെ എനി ചേട്ടൻ ചക്കിച്ചാൻ ഇഷ്ടമുണ്ട് പക്ഷെ എനിക്കാ കാർട്ടൂൺ ഇഷ്ടം ഇല്ല
ചേച്ചി ചാടിയൊക്കെ എങ്ങനെ അടിക്കോ
ചെ അത് കണ്ടിട്ട് ച അടിക്കാരുന്നു അതൊക്കെ ആഹ് ചേച്ചിക്ക് ഭീമൻ ഇതൊന്നും എനിക്കിഷ്ടല്ല ആ എനിക്ക് വലിയ ലിറ്റിൽ കൃഷ്ണയോ
നിനക്ക് ഇഷ്ടം മറ്റേ ഡോറ
ഡോറ എനിക്കിഷ്ടയില്ല ഡോറക്ക് കണ്ണു കണ്ടൂടാ ഡോറക്ക് കണ്ണ് കണ്ടൂടാ ഡോറയുടെ കല്യാണം കഴിഞ്ഞ് എട
അപ്പ ഇല്ലെ ഈ ചേച്ചി ഈ ഡോറായും ഇപ്പം അവിടെന്ന് പറയൂല്ലെ നിങ്ങൾക്കീ ഇത് കാണാമോ എന്നൊക്കെ
ചേച്ചി അയ്യോ ചേച്ചി ഇത് കാണ് ഇത് കാണുമ്പോ എനിക്ക് കലിയാണ് ബക്ഷേ അവര് കണ്ണിൻ മുന്നിൽ നിന്നിട്ട് അവര്
അത് അത് വയത്തിന്റെ അടുത്തുള്ള ചിലപ്പോ വക്കാത് വന്നാ അങ്ങനെ അപ്പ എനിക്കു പറയാൻ പറ്റൂല അതെ എനിക്കും പറയാൻ പറ്റൂല ആ എന്നോ പ്പ ഞാൻ ഡോറ ഇങ്ങനെ ഒണ്ടായിരുന്നു ഞാൻ ചില കൊച്ച് പിള്ളേര് കണ്ടിട്ടുണ്ട് ഈ ഡോ പ്പ താ ഇവിടെന്ന് അത് കാണാൻ വന്നിക്കുമ്പ ഈ പിള്ളേര് ഇങ്ങനെ കടന്ന് വിളി
ഓ അതെ അതെ അത് എന്റെ ചേച്ചിക്ക് പണ്ട് ഒരു സ്വഭാവവുണ്ടെ ഈ ഈ മറ്റേ പാലം പൊക്കാൻവേണ്ടി കയ്യിൽ
അങ്ങനത്തെ സ്വഭാവോണ്ട് പിന്നെ പറയും ഈ ഈ ബാക്ക് ബാക്കിന്റെകത്തിരിക്കുന്ന ഇതെടുത്തരാം അതൊക്കെ പറയുമ്പോ എനിക്ക് കലീയാണ്
അല്ല എന്നിട്ട് ബാക്ക് ബാക്കിന്റെ അടുത്ത്ന്ന്തൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടോ
ഓ വോ ദോ ഇരിക്ക്ണ് സുഗായിരിക്കന്ന്നൊക്കെ പറയും
ആ ഓക്കെ അപ്പം അപ്പം ചേച്ചി ഭയങ്കര കാർട്ടൂൺ
ആ ജയാദക്ക് ലിറ്റിൽ കൃഷ്ണയെ ഇഷ്ടമുണ്ട് കുട്ടിക്കൂറുമ്പി സോഫി അതൊക്കെയായിരുന്നു പണ്ട് നമ്മൾ കാണണെ അത് കൊള്ളായിരുന്നു പിന്നെ പിന്നെ ഹല്ധി ക്ക് ലീ ക്ക് പകരം ഇപ്പൊ ഹൽദി ആക്കി അതിന്
അല്ല അത് എനിക്കതൊന്നും എനിക്ക എനിക്കതൊന്നും ഇഷ്ടല്ലായിരുന്നു ഈ കുട്ടിക്കുറുമ്പി സോഫി വലുതായനെഷം ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് ആ എപ്പിസോഡിൽ തന്നെ. വലുതായെന് ശേഷം ഇതിന്റെ പഴയ പൊമ്മയ. എന്തോരു സംഭവം ഒക്കെ വന്നിട്
ആഹ് ആഹ് എന്റെ ചേച്ചി ഡിഗ്രി കഴിഞ്ഞു നിന്ന സമയത്തുണ്ടല്ലോ ഒരു ഈ ഒരു ച്ചായെ ഉള്ളു. അപ്പോഴൊക്കെ ഇരുന്ന് കാണുവായിരുന്നു കുട്ടിക്കൂറമ്പി സോഫി ആഹ് ജാക്കിച്ചേൻ
ആഹ് അത് അത് ശരീര വളർച്ച മാത്രംണ്ട് ബുദ്ധി വളർത്തിൽ
ആഹ് അതെ ആയിരിക്കും അതെ ആയിരിക്കും അമ്മ മാറ്റും അമ്മ അമ്മക്ക് വാർത്ത അങ്ങനെയൊക്കെണ്. ഇപ്പ ഇല്ല ഇപ്പഴും ഇടയ്ക്ക് അതിന്റെ പരസ്യം ഒക്കെ കാണിക്കും ഇപ്പം മറ്റേ ഹൈദി എന്ന് പറയുന്ന ഒര
ഉണ്ട് ഉണ്ട് ആഹ് ഞാനൊക്കെന്ന് പറഞ്ഞാ ഈ ഡ്രാഗൺ ബൂസ്റ്റർ, അങ്ങനെയൊക്കെ ഉണ്ടാരുന്നു.
അതൊക്കെണ്ടായിരുന്ന അതില്?
അതൊക്കെ ഉണ്ടായിരുന്നു ഡ്രാഗൺ ബൂസ്റ്റർ
ആഹ് ആഹ് എനിക്ക് അതിൽ ഇഷ്ടല്ലാത്തത് ജാക്കിചാൻ, ഭീമൻ, ഡോറ ബുജി ജി പിന്നെ കൊറേ ഉണ്ട് കൊറേ ഈ കാർട്ടുണിലെ ക്യാരക്ടർനെ കാണാൻ മ്പം ഒരുമാതിരി തോന്നും
വേറെ ഒന്നുണ്ട് മായക്കണ്ണൻ
ആ അത് കൊള്ള അത് സൂ
ആ പക്ഷേ ഇതിന്റെ എടയ്ക്ക് ഇതിന്റെ ഇതിന്റെ എന്തര് അനിയന്മാരെ പോലെ കൊറേ എണ്ണം എറങ്ങി-
പിന്നെ മാസപ്പിനാമി പിന്നെ അനിയൻ ബാബ ചേട്ടൻ ബാബാ അത് ഇഷ്ടം ഇല്ലേ അത് പക്ഷെ കൊള്ളാര്ന്ന് ട്ടാ പക്ഷെ അതിന്റെ ഇതാണ്- അതിന്റെ വേറെ ഒന്നാണ് ഇപ്പോ ഉള്ളത്-
ആ അത് എനിക്കിഷ്ടല്ല പക്ഷെ- ഇവര് തന്നെ ഈ പണ്ടത്ത്- ഈ ഡബ് ചെയ്ത് ഇവര് സിനിമ ആക്കിയിടും-
ആഹ് ആഹ്
എതന്നറിയ സ്പൈഡർ മാൻ- ഈ മറ്റേ അങ്ങനെയൊക്കെ ആഹ് - ഈ മരം ആ ഇല്ല-
ഒരു പ്രാവശ്യം അനാർക്കോണ്ട കണ്ട്- ണ്ടായിര്ന്ന് അതില് ലാസ്റ്റ് അനാർകൊണ്ടെടെ ഞാൻ ലാ- ലാസ്റ്റ് ആണ് ഞാൻ കണ്ടത് ഈ അനാർകോണ്ട റോഡില്- ഏ്ഹ വണ്ടി കയറി അരഞ് കടക്കുമ്പോ കുറെ പാമ്പ്കുഞ്ഞുങ്ങൾ റോട്ടി- കടക്കും-
അല്ല അതൊന്നും കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടുള്ള ഈ ചുമാൻചി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു- ആഹ് ജുമാൻചി അടുത്ത് വേറെ കുറെ സിനിമ കള്- ഇതേപോലെ എറങ്ങുവാരുന്നു. ഈ അവഞ്ചേഴ്സ് ഒക്കെ ഫസ്റ്റ് ആയി ട്ട് കാണ് ണ അതിലാണ് ഞാൻ.
പിന്നെ വേറൊന്നുംണ്ടല്ലോ ഈ മുട്ട് ചെവിയൊക്കെ ഇങ്ങനെ നീണ്ട് ഫുള്ള് നീല കളറ്.
നീല കളറോ
ഓ അവ എന്തോ അവനന്നെ എന്തോ ഒരു സിനിമ അവതാര അവതാരി.
ആഹ് അവതാർ
അതും ഞാ കണ്ട് എ ട്ടാ
അത് ഞാൻ കണ്ടിട്ടില്ല. കാണണം എന്നെനിക്കുണ്ട്.. ഇതുവരെ നടന്നി ട്ടില്ല ഞാ ആകപ്പാട പശേ ഇതില് കൊറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ പണ്ടന്ന് പറഞ്ഞ ഭയങ്കര കാർത്തന്ന് അങ്ങനെ
പിന്നെ മാവുകളി ജങ്കൾ പുക്ക് ജങ്കൾൾ പുക്ക്
ൾ ബുക്ക് പക്ഷെ അതൊക്കെ ബാലരമ
തന്നെ പക്ഷേ ച്ചെ ഇനിഷ്ട്ടെനി ച്ചെലെ പിള്ളേരെങ്ങെ ജങ്ങൾ ബുക്ക ആക്കി ഇടും കേട്ടാ
ആ ക്ഷെ അങ്ങനെ അത് കണ്ടിട്ടില്ലേ ൻ ആ അത് ചേച്ചിക്ക് ഇഷ്ടപ്പെടായിരി ക്കെ അത് ഹ് ന്നോ
ഓ ഡോറാപൂജേഎ ജയുടെ കല്യാണ നീ എടാക്കി ഇല്ല അപ്പഴാണ് ഞാൻ അറിയ്ണെ അവക്ക് കണ്ണ് കണ്ടുടന്ന്
അപ്പൊ ചേച്ചിക്കൊക്കെ ഭയങ്കര വിഷമായോ ന്നർഞ്ഞ
ഈ ജനകില് ഇല്ല ഇല്ല ഇല്ല ഇഷ്ട ഇല്ല പിന്നെ പിന്നെ കലി കേറി കൊള്ളൂല ന്ന അവക്ക് എന്നെച്ചാ അടുത്തിരിക്കുന്ന സാനം പോലും ബ ത്ത് ഒടുക്കണ
കൂടെ നടന്ന ഒരു കൊച്ചിനെ പോലെ ആയിരുന്നില്ലേ ഈ ബാഗിന്ന് സ്കൊയ അവക്കെടുക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ
ഓ അയ്യോ പണ്ട്തൊക്കെ കൊടുക്കുന്നിട്ട് ഈ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ യു എ ഇങ്ങനെ ഈ പാല ഇങ്ങനെ വര്ക്കി വര്ക്കി വര്ക്കി ഒന്ന് ആടേന്ന് പറയുമ്പോ ചെന്ന് നിന്നിട്ട് വലിക്ക അയ്ന്റെ മുന്നിനിന്നി റ്റി
ഉം
അതെ
അപ്പം ഈ എന്തെങ്കിലും തട്ടി പൊട്ടി. പഠിക്കാൻ പറയുമ്പോ ടി വിയെ പോയി പൊട്ടിച്ചിട്ടുണ്ടോ?
ആഹ് അങ്ങനെയൊന്നും ചെയ്യൂല അങ്ങനെ ചെയ്താൽ അപ്പൂപ്പ പണ്ട് നമ്മള് അപ്പൂ അപ്പൂപ്പന്റെ വീട്ടിലായിരുന്നു. ഈ വീട് വെച്ചിട്ട് കുറച്ച് വർഷം ആയുള്ളൂ അപ്പഴത്തേക്ക് അപ്പൂപ്പന്റെ വീട്ടിൽ നിക്കാപ്പോ. അപ്പൂപ്പൻ വരുമ്പോ വഴക്ക് പറയും. അങ്ങനെ അതുകൊണ്ട് അങ്ങ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല.
ആ അപ്പം ഭയങ്കര വികൃ
ആ പിന്നെ ബലൂണില് വെള്ളം നിറപ്പിച്ച് എടുത്തെറിഞ്ഞു തരും. അത് അഴിക്ക് സ്വഭാവം നമ്മ്
അഴുക്ക് ആഹ് അത് പക്ഷെ കൊള്ളായിരുന്നു അത് എന്നുപറഞ്ഞാൽ ഞാൻ. നും അങ്ങനെയെടുത്തു.
ആഹ് എറി നിങ്ങൾക്ക് എറിയുമ്പോ തോന്നൂല്ലേ എറി കൊള്ളണം നമ്മടെ അവസ്ഥയാണ് ആഹ്.
ഇഷ്ടയാണ് ആ വെള്ളമൊക്കെ ഇങ്ങനെ വന്ന് അടിക്കുമ്പോ ഉള്ളൊരു ഒരു ഇതുണ്ട്.
ഇപ്പോഴത്തെ വെള്ളത്തിന്റെ കൂടെ കളിക്കണേന് ഒരു താല്പര്യില്ല
ഞാനൊക്കെ പണ്ട് ഫുൾ ഇങ്ങനെ എന്ന് പറഞ്ഞാ വെള്ളം ചെറുതില്ലെ വെള്ളം ഒക്കെ എവിടെയെങ്കിലും പിടിച്ച ചേച്ചിനിക്കണെങ്കിൽ അവിടെ പോയിങ്ങനെ
പിന്നെ ചേച്ചി സ്വസിമ്മിംഗ്പൂൾ എന്നൊക്കെ പറഞ്ഞഞ് പണ്ട് വീട്ടിൽ ടാങ്ക് ഉണ്ടായിരുന്നു ടാങ്കിന്റെ അകത്ത് വെള്ളം നിറച്ചിട്ട് അതിന്റെറ അകത്ത് കെറി യിരിക്കും
ചേച്ചി അപ്പൊ ഒരു വയ്യാത്ത ഒരു
ആ അതൊക്കൊരു കാലം പിന്നെ പിന്നെ ഏറ്റവും കൂടുതൽ ഇത് വന്ന നമ്മള് പണ്ട് ഈ കുളിക്കണ സമയത്തെ കുളിക്കാൻ പോയി നിക്കും പൈ പിന്നെ മൂട്ടില് എന്നിട്ട് അവിടെ വെള്ളം കോരി അപ്പറത്തെ പാത്രത്തിൽ വെച്ചിട്ട് പറയും ഒരു ലിറ്റ ലിറ്റർ പാല് രണ്ട് ഒരു ലിറ്റർ പാല്
അങ്ങനെയൊന്നുമില്ല എന്നുവെച്ചാൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞാ ഈ മറ്റേ ചെല ഒരു ഇത് കിട്ടും. കമ്പ ക്കെ കിട്ടും കമ്പ് പിന്നെ എന്തെങ്കിലും ഇരു കുരുണ്ട സംഭവങ്ങള കിട്ടുമ്പോ നമ്മൾ ഈ ബോളൊക്കെ വെച്ച് ഈ മറ്റേ കാഹ്
പിന്നെ തെറ്റാലി പോലത്തെ സാധനം ഉണ്ടല്ല എന്നന്ന് വച്ചാ ത്ത് വെച്ച് അടി അടിതരുയിരുന്നു. പക്ഷെ എനിക്ക അത് ഇപ്പോഴും എനിക്കത് ആ ഇത് അടിക്കായിഞ്ഞൂടാ ഇവള് റബർ പാന്റ് വെച്ച്. വച്ചിട്ട് ഈ പേപ്പർ ചൂട്ടിയിട്ട് അങ്ങോട്ട് അടിച് വിട്ടു തരും കുർക്കിട സ അത്ന്നാ അമ്മരുന്നു കുറേ അ അടി വങ്ങി
ആയി ടോണ്ട് പക്ഷെ അങ്ങനെയല്ലേ ഇ ഇവിടെ കൂടുതലും മറ്റേ ബൈക്ക് എന്ന് പറഞ്ഞ അങ്ങനെ? ഈ മറ്റേ മടലൊക്കെ വെ
ആ അത് ചെയ്തിട്ടുണ്ട് നമ്മൾ കേസറ്റ് ഉണ്ടലേ കേസറ്റ് കേസറ്റ് ഒക്കെ വെച്ച് ചെയ്തി ണ്ട് പിന്നെ ചെവില് മറ്റ കൊച്ചങ്ങക്ക പണ്ട് വീട്ടിൽ മുയൽ ഉണ്ടെരുന്നെ അപൈത്തേക്കും മുയൽനെ ഇടയ്കിടകെക്കെ ഈ പുൊറത്തോട്ടൊക്ക കൊണ്ടു പോകുമ്പം കൊച്ചങ്ങക്കെ ഇക്കിളി കുത്തി ചെവിലേകേ
ആ അങ്ങനെ ഇസ് അങ്ങനെ വന്നിട്ടില്ല പക്ഷെ ഈ മണ്ണപ്പൻ ചുട്
ആ മണ്ണപ്പം ചുട്ടു കളിക്കണത് അങ്ങനെ കൊണ്ടു ഇവിടെ
ഉണ്ട് ആ ആ ശരി
പൈസ
ആ ആ അതും ചെയ്യുന്നുണ്ട് ആ ശരി